ഹലോ ഹലോ ഹെലോ
കേൾക്കുന്നില്ലേ
ആഹ് ആഹ് ഇപ്പ കേൾക്ക്ന്ന്ണ്ട് കറക്റ്റായ്റ്റെന്ത് ആഹ് ആഹ് ആഹ് ഹെലോ കേൾക്ക്ൺല്ലേ ഹെലോ കേൾക്ക്ൺല്ലേ ആഹ് ആഹ് ആഹ്
എന്താ വിശെ ശേഷം
ഞാന് നല്ല വിശേഷം അൽഹംദുര്ല്ലാ സുഖായ്ട്ട് പോണ് പിന്നെന്താ പിന്നെന്താണ് അവ്ട്ത്തെയെക്കെ വിശേഷം
ഇടെ ന്ത ല്ല സുഖായ്ട്ട് പോകുന്നു രാവിലത്തെ ഭക്ഷണൊക്കെ കഴിച്ചിരിക്ക്യാണ്
ആഹ് അന്തുട്ടായ്ര്ന്ന്
ഇവിടെ പു നാശ്ത്തവ്ടെ പുട്ടും കടലെയും
ആഹ് ഇവ്ടെ പുട്ടും പഴോം ഇന്നൊര് കല്യാണുണ്ടേ പിന്നെ ക എർച്ചിക്കറി ണ്ടായ് കൊറ്ച്ച് ഞാൻ പഴവാണ് കുറ്റിയെത് ഇന്ന് കല്യാണുണ്ട് അപ്പ ഇന്ന് കല്യാണ ത്തിന് പോണം
ആഹ് ആ ആരെ കല്യാണാണ്
കാറില് അത് ഇക്കാടെ അമ്മായിടെ മോന്റെ
ആഹ് പുതിയ എന്നിട്ട് കൽ കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുത്തോ
ഇല്ല അങ്ങനെ എടുക്കലില്ല ഒള്ളത് നല്ലത് ഇടു അത്രേ ഒള്ളൂ അങ്ങനെ എട് ക്കലില്ല ഇവടെ പിന്നെ നമ്മ അത്രയും നമ്മൾക്ക് പോലെ ആങ്ങളമാ അങ്ങനെയൊക്കെ ഒള്ള കല്യാണങ്ങൾക്ക് എടു ക്കും അല്ലാ അങ്ങനെ എടുക്കാറില്ല ഞാൻ അത് പണ്ടേ ഇല്ല സ്വഭാവൊന്നും
അന്ന് അതെ നമ്മളിവടെ നമ്മടെ ഫാമിലിയില് ഇങ്ങനെ കല്യാണണ്ടായാല് ഡ്രെസ്സ് എടുക്കല് നമ്മളവടെ ഒരു ആചാരം പോലെയണ്
അതെ ആഹ് നിങ്ങക്ക് അവിടന്ന ഞങ്ങക്ക് അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇവടെ എട്ക്കലോര് ഇണ്ടാവാം ആഹ് ഞാൻ എടുക്കാറില്ലെട്ടോ അങ്ങനെ
ആഹ് അത് അങ്ങനെ എല്ലാ വീട്ട് എല്ലാ എല്ലാരും അങ്ങനെന്നും എന്നാലും അങ്ങനെ ഉള്ളോരൊക്കെ ഇണ്ട് അതൊക്കൊരിഷ്ടാണ് കല്യാണത്തിന് പുതിയ ഡ്രസ്സ് ഇട്ട് കുട്ടികൾക്കൊക്കെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി കൊടുക്കുന്നതും അവര് മാറ്റിയൊരു ആഹ്
എന്റെ മോൾടെ കുട്ടിക്കൊക്കെ ഡ്രസ്സ്കളുണ്ട് എനിക്കണ്ട് ഇള്ളത് നല്ലത് ഏതാത് പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ പെരുന്നാളായാലും പിന്നെ അങ്ങനെ പുതിത് എക്സി സാധനങ്ങളൊക്കെ രണ്ടൂന്നെണ്ണം ഒക്കെ എടുക്കും ഞാൻ ഇണ്ടാവും പക്ഷേ ഏയ് നല്ല ഡ്രസ്സുകള് പിന്നെ പർദ്ധാണ് ഞാൻ ഉപയോഗി ക്യ അതൊന്നും ഞാൻ അങ്ങനെ വാങ്ങൂല കാരണം ഇതീ പറയണ തന്നെ പർദ്ധ തന്നെയല്ലേ ഇത് എന്തോരോന്ന് വെച്ചിട്ട് വാങ്ങിച്ചു കൂട്ടുവ നമ്മ ആവശ്യ അത്തിനെല്ലേ വേണ്ടുന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കൂല അത്യാവശ്യം വാങ്ങും ഒള്ളതിട്ടൊണ്ട് പോവും
അതാണ് ഞാനും ഇങ്ങനെ ഹോ ആശുപത്രിയില് പോവുമ്പോ പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടു വെരാനെ ഒക്കെ പോവുമ്പോ അങ്ങനെയൊക്കെ പർദ്ധെന്നെയാണ് അത് ഇടുമ്പോര് സുഖാണ്
ഇരുവത്തൊന്ന് വർഷായി ഞാൻ പർദ്ധ ഉപയോഗിക്കുന്ന്
ആഹ് അതെ
പിന്നാ പിന്നെ സാരിയാ ഞാൻ വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇവടെ എല്ലാരും പറയും ഞാൻ മാത്രവാണ് അങ്ങനാന്നേ ഞാനത് ഇഷ്ടപ്പെട്ടിട്ട ഡ്രസ്സാ ആഹ് ഇവടെ ഇവടെ ഇവടൊക്കെ പറയും ഞാൻ ചെയ്യാറു എനിക്ക് ഇഷ്ടല്ല അതെ ഞാൻ ഇരുപത്തൊന്ന് കൊല്ലം മുമ്പ് ഡ്രൈവിങ് പടിച്ച് അപ്പൊന് സാരിയാണ് ഉപയോ ച്ചിരുന്ന അപ്പ എനിക്ക് സാരി ഉടുത്തപ്പോങ്ങനെ നമ്മ വണ്ടി ഓടിക്കുമ്പോ വയറൊക്കെ കാണൂല്ലേ അപ്പാ എനിക്കത് വരെ അന്ന് ഞാൻ പർദ്ധാക്കിയതാ ഇരുപത്തൊന്ന് വർഷം മുമ്പ് അന്ന് വരെ ഇന്ന് വരെണ്ട് മക്കളെ രണ്ടുപേരെ കല്യാണത്തിനോ ഒക്കെ ഞാൻ എല്ലാരും പറഞ്ഞ് എന്നിട്ടും ഞാൻ പർദ്ധന്നെ ഉപയോ അതെനിക്കിഷ്ടപ്പെട്ട് ഞാൻ ഇട്ടതാ പിന്നെ ഞാൻ അത് തന്നെ ഉപയോക്യ പിന്നെ അത് ഇട്ടേഴിഞ്ഞിട്ട് പിന്നെ എനിക്കത് മാറ്റാൻ ഇഷ്ടം തോന്നില്ല അതൊരൊത്തരെ ഇഷ്ടല്ലെ ഡ്രസ്സൊക്കെ അവടെ ഇവടെ എല്ലാരും പറയും ഞാൻ മാത്രം ആണങ്ങനാന്ന് പറഞ്ഞ് കൂടെ എല്ലാരും പറയും എനിക്കപ്പം തല് ശരിയല്ല നമുക്കെ നമു ക്കാ അത്ട്മ്പ എനിക്ക് ഒരു സന്തോഷം
ആഹ് ഇന്ക്കും ഇഷ്ട്ടാണ് പർദ്ദ ഇട്ന്നത് അത് ഇടുമ്പോ നമുക്കൊരു കം ഫട്ടാണ് സുഖാണ് ഏഹ് അതിട്ട് പൊർത്ത്ക്ക് അറങുബോ വേറൊരു മറ്റെ ചുരിദാറൊക്കെ ഇട്ട് കഴിഞ്ഞാ ഞാല് ഷാള് ഇങ്ങനെ കൊറേ തട്ടം ഇട്ടിട്ട് ഇങ്ങ നിക്കണം തട്ടം ചാടുന്നത് നോക്കണം
ക്കാജ് എനിക്ക് ഐജ്ണ്ട് അമ്പത്തഅഞ്ച് വയസ്സൊക്കിണ്ട് എ ക്കി പക്ഷെ ഞാൻ ൻ്റെ ഇവിടെ ഉ ള്ളോരല്ലാവരും ഏഹ് ഇപ്പ ച്ചുരിദാറെന്നേൺ ഉപയോഗിക്കുന്നത്
ആഹ് നിങ്ങസംസാരം നിങ്ങ സംസാരം കേട്ടാലും അങ്ങനെ അത്ര വയസ്സുള്ള ഒരാള പോലെ തോന്നുന്നേ ഇല്ല
ആതെ എനിക്ക് അത്ര വയസ്സൊക്കെ ആയി എനിക്ക് പതിമൂന്ന് പേര കുട്ടിണ്ട്
അതെ ആഹ് ഇനിയിപ്പോ വലിയ പെരുന്നാളൊക്കെല്ലേ വരുന്നെ എന്താ നിങ്ങളെന്താ അവിടെ ഭ ക്ഷണൊക്കെണ്ടാക്കാറ്
ഭക്ഷണം ബിരിയാണി എന്നേ ഇണ്ടാക്കാറ് ഇനിപ്പാ എങ്ങനെണാവോ ബിരിയാണി എന്നെണ്ടാക്കല് ഉം ഇനിപ്പ ഇപ്രാവിശ്യം ബീഫൊക്കെ ഓഹ്
ചെറിയ പെരുന്നാൾക്ക് എന്താണ്ടാക്കീന്ന്
ആഹ് അതും ബിരിയാണി ന്നേണ് ഇണ്ടാക്കിത്
ഏഹ്
ചെറിയ പെരുന്നാൾ ബിരിയാണി ബിരിയാണി ഇവിടെ പിള്ളേര്കൈ പിള്ളേര് കതൊര് ഇഷ്ടോണയ് പിള്ളേര്ക്ക്ന്ന് വച്ച ഇപ്പം മോളും കുട്ടി ഇവിടെണ്ട് അപ്പ അവൾക്ക് അവർക്ക് ഇഷ്ടോണ് പിന്നെ അങ്ങനെ ഇണ്ടാക്കും ഉം
ആഹ് അതെ
അപ്പ അങ്ങന പിന്നെ ഇക്കാടെ കൂട്ടാരന്റെ ഭാര്യ വീട്ടിലായിരുന്നേ അപ്പം അവർക്കുണ്ടായി കൊടുക്കണേ ര്ന്നു പിന്നെ ഒന്നിച്ച്ണ്ടാക്കി അവർക്കും കൊടുത്തു ഇണ്ടാക്കുബത്തിരി ആവും കൂടുതൽ ഉണ്ടാക്കി വെക്കും അപ്പോ പിന്നെ പിള്ളേർക്ക് പിന്നെ രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജീന്ന് ആവേറ്റി കൊടുക്കും ഉം പിള്ളേർക്ക് ഇഷ്ടാണേ അ പിന്നെ നമ്മക്ക് പണിയും കൊറയും
ഹ അതൊക്കെ ഒരു സന്തോഷല്ലേ മറ്റുള്ളവർക്ക് ഫു ഭക്ഷണം ഇണ്ടാക്കി കൊടുക്കുമ്പോ അവര് കഴിക്കുന്നതൊക്കെ
തന്നെ അങ്ങനൊക്കെ ഇഷ്ടംപോലെ ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഇണ്ട് ഇപ്പ പ്രായം ആയി ഒക്കെ ആയപ്പ മനുഷ്യന് പറ്റിണില്ല കൊറേ ക്കേ ഞാനിവിടെ അല്ലെങ്കിലും അങ്ങനെയാ പിള്ളേര മോന്റെക്കെ വെർത്തിഡേ കാര്യങ്ങളൊക്ക ഇണ്ടാവുമ്പോ പായസൊക്കെ കൊറേ വെക്കും വല്ല്യേ കല്ത്തില് വെച്ചിട്ട് എല്ലാർക്കും കൊടുക്കും അതുപോലെ ഉം ഞാൻ അങ്ങനെക്കെ ചെയ്യാ ചെയ്യാറുണ്ട് ഇഷ്ടം പോല ആൾക്കാർക്ക് കൊടുക്കും
ഓഹ് ആഹ് ആഹ് നമ്മളും ഇവിടെ അങ്ങനെ ക്കെത്തന്നാണ് നമ്മള് ഫു ഭക്ഷണൊക്കെ ഇണ്ടാക്കി അട് ത്ത വീട്ട്കളിലൊക്കെ കൊടുക്കും അവർക്ക് അവരെ വിളിക്കാ പറ്റാത്ത സാഹചര്യം വരാണെങ്കില്
ആഹ് ഇവിടാച്ചാലൈ ഏപ്പ് മുസ്ലിംസ് തന്നെയാ ചുറ്റും അത് കാരണം പിന്നെ പെരുന്നാളൊക്കെയി ണ്ടെങ്കിൽ അവർക്ക് നമ്മ കൊടുക്കണ്ട കാര്യ വില്ലല്ലാ എന്നച്ച ഓക്ക് ആഹ് ആ ഹ് ആഹ് ആഹ് ഹിന്ദുക്കള ഉള്ള ഉള്ളാട് ആഹ്
നമ്മള് ഓണത്തിന് അവര് വിളിക്കും നമ്മളെ അപ്പൊ നമ്മള് പെരുന്നാ ഓരേ ഇങ്ങട്ടും വിളിക്കും അപ്പോ അങ്ങനെ ഒരു ഐക്യത്തിലാണ് നമ്മള് പോകുന്നത്
ആ ആ ഞങ്ങളാ ആദ്യം താ
ട്ടായാല് ഓ ആ വിഷു ഓണോക്കെ ഉണ്ട ണ്ടായാല് ഓല് നമ്മളെ വിളിക്കും വീട്ടിലേക്ക് വിളിക്കും അപ്പൊ അതില് ഓലെ സദ്യ അതൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ വിളിക്കും അപ്പൊ നമ്മള് പെരുന്നാള് വലിയ പെ രുന്നാളൊക്കെ വരുമ്പോ നമ്മള് ഓലെയും വിളിക്കും
ഓ അ ഞങ്ങൾ ആദ്യം തമച്ചോടുത്ത് അങ്ങനൊയിരുന്നു
ആഹ
അവര് അപ്പം അതേപോലെ തന്നെ വിഷുക്കെ ആയിട്ടുണ്ടന്നെങ്കില്ലല്ലോ അവസാനങ്ങൾ കറുക ള് നായന്മാരായിരുന്നേ അപ്പൊ നായൻമാ എല്ലാ കറികളും എല്ലാം ഉണ്ടാവും കൊണ്ട് തരും വീട്ടില് കൊണ്ട് തരും എ എല്ലാ സാധനങ്ങളും ഇഷ്ടം പോലായിരിക്കും വർ ആ നമ്മളും അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞ പെരുന്നാളൊക്കെ ആകുമ്പോ പൊരിക്കുവല്ലോ പലതും പൊരിക്കും മൂന്നാല് കൂ ട്ട എങ്ങനെയല്ലാം പൊരിക്ക ഞ അതിടെ എപ്പഴും ചെയ്യൂട്ടാ നപ്പാ അപ്പോൾ ഒരിക്കരു രീ എല്ലാവർക്കും കൊടുക്കും അങ്ങനെ അങ്ങനെയൊക്കെയിരുന്നു ഇവിടെ വ പറ പത്തി ഇരുപത് അല്ല ഞാനിപ്പ ഇവിട ഇവിടാ ഈ പറഞ്ഞോണം തന്നെ ഒക്കെ മുസ്ലിംസ ചുറ്റും ഹിന്ദുക്കളില്ല ഒരുനട്ട് ഒരെണ്ണം ഉണ്ടായി ഇവിടെ അമ്മോരെണ്ണം ഉണ്ടായി അവർക്ക് ഇതെ പോലെ കൊടുക്കുയിരുന്നട്ടാ നല്ലടു ഇായിരുന്നു ഞങ്ങ ഞ രണ്ടൂട്ടരു അവ പോയി അവര് വേറെ വീട് വാങ്ങിപ്പോയി അവിടെ ഇപ്പോൾ മുസ്ലിംകൾ തന്നെ
അ ഓ
ആ
ഉം
! ! ! ! ! ! പിന്നെ പിന്നെ മക്കളൊക്കെ എന്തുവെരായി
മക്കളൊക്കെ രണ്ട് മക്കളാണുള്ളത് അവര് ഒരാൾ സ് കുളിൽ പോകുന്നുണ്ട് ഒരാൾ ചെറിയ മോനാണ്. ഹാ അവരൊക്കെ ഇപ്പ ഭക്ഷണം കഴിച്ച് അങ്ങനെ കളിക്കുന്നുണ്ട്.
ആ ആ ആ മൂത്ത കുട്ടിആൺകുട്ടിയ പെൺ കുടിയോ അതെ രണ്ടും ആൺകുട്ടി അപ്പൊ ഒരു പെൺകുട്ടി ഉണ്ടാവട്ടെ ഒരു പെൺകുട്ടിണ്ടാവട്ടെ
ഇഷാള്ളാഹ് ണ്ടാവട്ടെ. പിന്നെ എന്താ ങ്ങള് ഉച്ചക്കൊക്കെ എന്താ ഭക്ഷണം ഉണ്ടാക്കാറ്.
ആ ഉച്ച ചോറ് ഉണ്ടാക്കി ഉണ്ടാക്കാറ്
ആ
ചോറൊക്കെ കൊറേശെ കഴിക്കൊള്ളു തടിയൊക്കെ വെക്കണ കാരണെ. പ്രായോആയില്ലേ. ഇപ്പ ഇത്തിരി പിന്ന വല്ല പച്ചക്കറിടെ വല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലു കഴിക്കും. പച്ചക്കറിയൊക്കെ, ഉം ആ അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യ പിന്നെ ഞാന്മീൻകറി ണ്ടാക്കും. പിന്നെ വല്ലാ പിന്നെപ്പോ ചീരക്കറി അങ്ങനെയൊക്കെ ഇണ്ടാക്കും മുരിങ്ങല ക്കെണ്ടാവോലോ നമ്മളോടെ.
ആഹ്, മുരിങ്ങെക്കെ ഇല ഇലവർഗ്ഗങ്ങള്ൾ അധികം കൂട്ടണം ന്നാണല്ലോ പറയാ.
മീനൊന്നും അങ്ങനെ പൊരിക്കൂല മിക്കതും
ആഹ്
പൊരിച്ചു കഴിക്ക
അതെ
അവന
ഏഹ്
ആഹ്
പിന്നെ എവിടേക്കേലും വെക്കേഷനൊക്കെല്ലേ എവിടേക്കേലും ഒക്കെ പോയിട്ടുണ്ടോ?
ഇപ്രാവശ്‌ മദ്റസ ണ്ടായല്ലോ മോന്ക് അത് കാരണം.